കിട്ടുണ്ടല്ലോ
കിട്ടുണ്ടല്ലോ ആ പെണ്ണ് പറഞ്ഞു കിട്ട്ണില്ലന്ന്
ഏഹ്
അപ്പൊ അന്തേ ഞാൻ അനോട്ട് ചോയിച്ചെ നിനിക്ക് സ്ക്രീൻഷോട്ട് കവിടന്നു അപ്പൊ ലിമിറ്റ് നൂറ്റി അമ്പത്ന്ന് കാട്ടീ ചെയ്ത്
ഓര്ക്ക് പോയിയോട്ട് വിച്ചുണ്ടാവൂല്ലേ
ഏഹ്
അതായിട്ട് വിളിക്കാഅതോരുട്ടംവിളിച്ചിരുന്നോ
ഇല്ല
ആഹ വിളിച്ച പിന്ന കിട്ടുല്ലോ ഒട്ടംവിളിച്ച കഴിഞ്ഞ പിന്നെ കിട്ടല്ല
ആഹ് വിളിച്ചിട്ടില്ല ഞങ്ങള് ഫസ്റ്റ് ആയിട്ട് വിളിക
ആഹ പിന്നെ എന്തൊക്കെ
പിന്നെ എന്തൊക്കെ
ചായ കുട്ടിച്ചില്ലല്ലോ
ചായ ച്ചീല്ല ഞൻ ഓള ഉറക്കിക്കാണ്ട് ഞാൻ പിന്നെ ഇവിടെ കടന്നു
ന്ന നാപ്പ കഴിഞ്ഞില്ല അണക്ക്
ഈ കുട്ടിക്ക് അഞ്ചാം മാസമായി
ആഹ് പിന്നെന്തൊക്കെ
പിന്നെ എന്തൊക്കെ
രണ്ട് പോയില്ലെ പോറത്ത്ക്ക്
പോറത്ത് പോയില്ല ഒന്
ഫ്രണ്ട്സിന്റെ കുടെ പോയതാ റിസോർട്ടും കാര്യങ്ങളൊക്കെ
അത് ഹസ്ബൻഡിന്റെ ച്ചെങ്ങായിമാരുണ്ട് ഓരെ കൂടെ പോയതാ
ഒല്ക്ക് ന്താപണി ഹസ്ബന്റിന് എന്താ പണി യിക
ഓട്ടോ ഓടിക്ക
ഏഹ്
അപ്പൊ അത് ഇപ്പൊ ഞാൻ കൊ ഞാൻ പറഞ്ഞു കുറെ ആയില്ലെ ങ്ങനെ പേരന്റെ ള്ളൂ കുത്ത്ർക്ണേ എവ്ട്കെങ്കില്ലും പോവാ പറഞ്ഞാണ്ട് അങ്ങനെ ഓര് പോയത മിനി ഊട്ടി പോയത
ഏ ലോങ് എന്നേലും പോവല്ണ്ടൊ
ലോങ് ഒട്ക്കുപ്പൊ പോവേലില്ല
ഉംഹ് കുട്ട്യാളയിട്ട് പോവാൻ കയ്യൂലല്ലൊ
ആഹ് അയിറ്റ കൊണ്ട് പോവാനാണെ ഈ തൊട്ടിലി ഒക്കെ മാണ്ടേ.
ഉം കട്ട് ബെഡ് കെട്ക്കൂല.
ബെഡ് കെട്ക്ക്ണ്ല്ല്യ.
ഉം ന്റോളും ഒപ്പ ഒപ്പത്തന്നേ കെട്ക്ക ബെഡി കെട്ക്കേല്ല തോട്ടി കെടക്കേല്ലേയ്നു.
തൊട്ടീ കെട്ക്കൂല.
തൊട്ടി കെടക്കല്ല്യ ഇപ്പൊ തൊട്ടീലിടണം ഇപ്പൊ തൊട്ടില്ലാതെട്ക്കൂല പാലുടി നിർത്തിന്റേഷം തൊട്ടിലിന്നെ വാണം.
ഓഹ്. ബെഡ് കെട്ന്ന് ചേലാക്കണം എല്ലെ യൗടെ ചെന്നാലും ഒർങ്ങൂലന്ന്ട്ട്.
ഉം പോകുമ്പോ കമ്പി കൊണ്ടോവേനി തൊട്ടിന്റെ കമ്പി ഒക്കെ. ജനൽമ വെക്ക്ണ കമ്പിയൊക്ക ഉണ്ടല്ലോ പ്പോ.
ആഹ് ആഹ്.
ആദ്യം അത് കൊണ്ടേയീല്ലേനി. പിന്നെന്താ? പിന്നെ കൊണ്ടട്ക്കണം. അമ്മായിമ്മെ.
ഏഹ്.
തോട്ടീ ണ്ടല്ലൊ ഇപ്പൊ.
ആഹ് ആഹ്.
അയ്ന് അയ്ന്നൊക്കെ കൊറച്ച് കഴിഞ്ഞാ വൂണോവൂലേആറു മാസക്കാവുന്നന്നെ കാലും താത്തി നീച്ചിരിക്കൂലേ ഓൽ. ആറേഴ് മാസാവുമ്പോ വീണോവല്ലൊലേ. ഇന്നോട്മ്മ ർഞ്ഞീനി അങ്ങത്ത് വാങ്ങാനേ. അങ്ങൻതന്നെ . കാ കാ കാ അവിട്ത്തെ മ്മ ർഞ്ഞീനി അമ്മായിമ്മ പർഞ്ഞീനി ഈ മാസം വാങ്ങാന്ന്. വെർതേണ്.
ഉം അൻക്കാരൊക്കെള്ളെ കെട്ടിച്ചോട്ത്ത്.
അവിടെ ആരും ഇല്ല്യ അമ്മയിമ്മേനൊള്ളു അമ്മശാങ്കേ നൊള്ളു. അയ്ന് പെൺകുട്ട്യാളൊന്നും ഇല്ലല്ലോ. . ഉം പിന്നെന്താ പണിയൊക്കെ ഞാനെന്നെ എടുക്കും നല്ലം നൊടിന്നൊള്ളു.
ഉം
. ഒരട്ക്കള പൊർത്ത്ക്ക്ണ്ടാക്കി പൊർത്ത്ക്ക് വേറെ അടുക്കളേ അടുപ്പൊക്കെ ആക്കിയണ്ട്. വേറണ്ടാക്കീക്ക്ണ് പ്പോ ന്ന്ട്ട്പ്പോ അവിട്ന്നന്നെ ചോറുംക്കറിം എല്ലാംണ്ടാക്കല്.
ഉം
പിന്നല്ലാതെ നമ്മള് ആ. വല്ലാതെ ഉപയോഗിക്കല്ല്യ ഇവിടൊക്കെ നമ്മ ഗ്യാസ് മത്തന്നെ ല്ലുംവെക്കൽ എൻത് ത്തിക്കാൻ ഭയങ്കര പണിയാ. അടുപ്പത്തൊക്കെ.
ആഹ് ഈ മയാവുമ്പോ കത്തൂല്ല്യ.
ഉംഹ് ഇങ്ങൾ ഇങ്ങളൊടെ ഗ്യാസ്മലാ വെക്കല്.
ഔടെ കെട്ടിച്ചോട്ത്ത് അമ്മായമ്മ മാത്രം അങ്ങനെ അടുപ്പത്തിച്ചൊള്ളു ഞങ്ങളൊക്കെ ഗ്യാസ്മല.
ഏഹ് അവിടെ എത്രാൾണ്ട്?
ഔടെ ഇൻക്ക്. അവിടെ ഒരു മൂന്ന് അല്ല അഞ്ച് ആണും മൂന്ന് പെണ്ണും.
ഉം ഓലക്ക ഔ ഒരു വീട്ട്ത്തന്നെ അല്ലാരും.
ഏ ഏയ് രണ്ടാൾ വേറെ പോയി ഒരാള് പെണ്ണെട്ടീട്ടില്ല. ഞ്ഞി എളച്ചൻ പെണ്ണെട്ടാൻ നിക്ക്ണ്ട്.
ഓ ഉം ജെനെ ണ്ടാവൊള്ളുലെ ഇങ്ങളെ ണ്ടാവോള്ളു ലെ യേനെ ണ്ടാവൊള്ളു
ആഹ ആ ഞാനേന്നൊള്ളു
ഉ അങ്ങമാറൊന്നില്ലോ
പെങ്ങന്മാര്ണ്ട് അയ്ല് ആ ഒരു നാത്തൂൻവടെ പെരീല്ണ്ട്
ഉം ചെർതാ
ഓള് കെട്ടിച്ച രണ്ട് കുട്ടികൾ ഒണ്ട്
ഉം പിന്നെന്തൊക്കെ
ഓല അവ്ടെ വല്യ കുഴപ്പൊന്നുംല്ല അവിടെ അടു പത്ത് മണിയൊക്കെ ഉമ്മേട്ക്ക
ഉ ഇനി അാല അമ്മനെ ഫു എടുക്ക കിട്ട വന്നാലും ഇങ്ങനെ എടുക്ക നമ്മക്ക് അടുപ്പത്തിക്കാല്ല അല്ലന്ന് ഇമ്മനതി കിട്ടി
ഉം നമ്മളെന്തെങ്കിലുംക്കെ അരിഞ്ഞഞ് കൊടുക്കുക അങ്ങനത്തെ എന്തെങ്കലുംൊക്കെ ചെയ്ത് കൊടുത്താൽ മതി
ഉം പിന്നെന്തൊക്കെ
പിന്നെന്താ
എപ്പളാ ഞ്ഞി ഓലൊക്കെ എണീക്ക
ഓള് പ്പ നീക്കെയ് ക്കരം ഒമ്പണിക്കെ ആവുമ്പ ഉമ്മ നീക്കും ഉമ്മയും ഇവരൊക്കെ നീക്കും അപ്പ
ആഹ്‌
വലിയോന് ഞ്ഞി പത്തെണി ആവൂയ്‌ക്കാരം ഒന് സ്‌കൂളില്ലാത്തോണ്ട് കോർച്ചേരം കെടക്കും
ആഹ് രാത്രി വേ ഒർങ്ങോ?
അതിന് ഓള് വേം ഒർക്കല ഓള് സ്കൂൾക്ക് ഏർത്തീച് പോണെല്ലേ ഓള്
ആഹ്
ടൈമൊ ടൈമുണ്ടല്ലോ ഓക്ക്‌ മദ്രസല്ല ഓൺലൈൻ ക്ലാസ്സണ് മദ്രസസ് ഓൺലൈിലക്കി വിട്ടത്
ഉം
മറ്റേ സ്കൂൾക്ക് പോവാൻ നേരണ്ടാവലും
ഉ സ്കൂളി തന്ന ഉണ്ട് മദ്രസ പിന്നെത് കൊറച്ച് കുറവാണ് രണ്ട് മൂന്നന്ന് മിനിറ്റ് ഉണ്ടാവള്ളു അക്ഷരങ്ങളൊക്കെ ഓൺ ലൈൻ ക്ലാസ് കൊട്ത്തക്കേയ് മദ്രസിന്ന് ഒന്നാം ക്ലാസ്സിന്ന് പകലുണ്ട് രാത്രിണ്ട് രണ്ടെട്ടം ത് രണ്ടും കൂടി ലുങ്കിക്കുമ്പോ ഏങ്ങെനെ ക്ലാസ് കഴിഞ്ഞ ആക്കൂള് ആ പിന്നെ എന്തൊക്കെ
പിന്നെന്തൊക്കെ ഷിം ഷംനന്നും വിളിക്കലില്ലേ?
ഓന് ചുമ കാണുമ്പോ സംസാ പോ വില്ലല്ലോ ഞാനങ്ങനെ പോവില്ല മത്
ഏ
കൊറേ അയ്ക്ക്‌ണ് പോയിട്ട് ഗൾഫിന്ന് വന്ന ഓളന്നെ ന്നെ കാണാൻ വന്നീര്ന്നു അങ്ങട്ട് വന്നീന് ഷംനവിനോവിടെല്ലാണ് ഗൾഫിലല്ലേ ടീച്ചറല്ലോടെ ഒള് ലീവ് ണ്ടാവലില്യ മാത്രേവര്ലൊള്ളൂ
ഏ
ഇത്ര ആ രണ്ടാളെ അവ്ട്ത്തന്നെ നിർത്തിയെ
ഉം
പുതിയാപ്പൾക്ക് പണിയല്ലേ അവ്ടെ
ഒ ഓ
പിന്നെന്ത് ഓരോക്കെ എല്ലാരും കഴിച്ചിലായിന്നറിയ ഷെമിമാണെങ്കില് നല്ല പൈഷ നല്ല ജോലിക്കെണ്
ഷെമീമിന്റെ അഞ്ചൻ പെണ്ണട്ടാനായോ
ആ ഓൽക്ക് അട്ത്ത മാസം കല്യാണണ്ട് ഓഗസ്റ്റില്
ഉം
ഉ ണ്ടിട്ടില്ല ഇമ്മാ കാണാൻ പോയിനി നിക്കാഹാണങ്കി
ഉം ഉം
നിക്കാഹ് ചെയ്‌തില്ല അപ്പൊ ഇവട അട്ത്തന്നെണ് ബാങ്ങ
ഉഓ
പിന്നെന്താ
പിന്നെന്താ
ഓരക്കെ എല്ലാരും വര്ണ്ട് ഷെമീമും ഓരക്കെ വര്ണ്ട് കല്യാൺത്തിന് വേണ്ടീട്ട് നിക്കാഹ് കഴിഞാണ്ട് എല്ലാരും വര്
വര്ണ്ടോ അയിന് വരാണോ അന്റെ കാക്കിം.
ആഹ് ഇന്റെ കാക്ക പോയി ട്ട് അയിന് ഇഷ്ടല്ല
ഓൻ നിർത്തി പോരാ
ഓന് ഇപ്പം രണ്ട് മാസം നിന്ന് പോയതല്ലേ രണ്ട് മൂന്ന് മാസായി
ഏ ഹെ
ആ എടയ്ക്ക് വന്ന് പോയത
വിസിറ്റിങ്ങിന് പോയിണ്ടാവു ലെ
പണിക്ക് ഓന് മറ്റോന്റെ കല്യാൺത്തിന്ണ്ട് പോന്നപ്പളേ അപ്പനും മോ കല്യാണത്തിന് വേണ്ടി പോന്നപ്പോ വന്ന് പോയി കൊട്ക്ക
ഉം
ആ അട്ക്കല്ല ഓൻക്ക് ഇഷ്ടല്ല അങ്ങൻത്തത് ഇഷ്ടല്ല
ഉം അഴിലാറെ നല്ല ഇവടെ നാട്ടില
ഉം ഓൻക്ക് ഇവടെ അത്യാവശ്യം പൈസിം കാര്യങ്ങളൊക്കെ ഇണ്ടായിനി ഓന്റെ ആവശ്യങ്ങൾക്കൊക്കെ അപ്പൊ പിന്നെ വെർതെ പോയതേനി ഓം ഇവടെ ഇതിന്റെ അമസോൺന്റെ ദിന്റെക്കെ പൈസ
ഉം
ബാങ്കിന്റെ കൊറെ പരിപാടിയ പിന്നന്തേ
പിന്നെന്താ ഇപ്പ അയിന് അവ്‌ടിം ഇകാമ പുതുക്കിയവ്ട്ക്ക്‌ണില്ലല്ലോ
ഇല്ല ഇല്ല പ്രശ്നം ഹസ്ബൻഡ്ന്റെ ഒക്കെ
ഇന്റെ മോളപ്പ അങ്ങനെ പോയി ട്ട് ഇകാമ പുതുക്കി കൊട്ക്ക്‌ണില്ല്യ പിന്നെ ശമ്പളം ഓല് കൊറവാക്കി കൊട്ക്ക
യുദ്ധം
ആഹ് അപ്പൊ പിന്നെ ഓൻ അവ്ടെ നിന്നിട്ട് കാര്യല്ല്യ നിർത്തി പോരാണ്
ക്വറീണ്ട്
ഉം
കച്ചോടും ഇല്ല ഹസ്ബന്റിന് കച്ചോടം ഇല്ല
ഉം അന്റെ ഹസ്ബന്റ് വെർണ്ടോ
വെർനൊന്നുല്ല വന്നാ പിന്നെ ഇക്കാമ പു ഇക്കാമ പുത്ക്കാതെ വന്നാ പിന്നെ ഇവട്ന്ന് കട്ടാവും ചെയ്യച്ചിട്ട് വെർന്നില്ല വെർന്നില്ലാന്ന് പോവാൻ കയ്യൂല ഏ ഏഏ അങ്ങ വെരൂല്ലേ
സ വൽത് ഇപ്പ നമ്മടെ ഇങ്ങോട്ട് വെരോ ചെൽപ്പോ ഇങ്ങട്ട് വെർണന്ന് പറിണ്ട്. അല്ലേലും പിന്നെന്താ
പിന്നെന്താ
പിന്നെ
ഇപ്പൻക്ക് ഛർദിയോ അങ്ങൻത്തൊക്കെണ്ടോ?
ചർദ്ദിഒന്നും ഇപ്പല്ലിയ
ആഹ്
ആറു മാസൊക്കെ കയിഞ്ഞിലേ
ഉം
പിന്നെന്തെക്കെ
പിന്നെ
അയ്ൻ അയ്നോ ഹസ്ബന്റിന് ഇങ്ങൻത്തെ പണിയൊ ന്നും ഇടക്ക്ണെന്നെ ഇഷ്ടല്ല. അതറിം ഓൺലൈനി ഇങ്ങനൊക്കെ പണി അതല്ലേ നീ ചെയ്യ്ണത്
എങ്ങനേ
ഓൺലൈൽ ഇങ്ങൻത്തെ നമ്മളിങ്ങൻത്തെ പണിട്ക്ക്ണെതൊന്നും അയ്നിഷ്ടല്ലാന്ന് പറിയാ
ഏ ഇജോനോട് പർനീല്ല
പർഞ്ഞീനി ഇങ്ങൻത്തെ വർകൊക്കെ അപ്പൊ ഏ അന്റെ വേണല്ലോ അയ്ക്ക അങ്ങനെന്നും ഇഷ്ടല്ല
ഞാനിപ്പന്നലന്റ പുതിയാപ്പൾ നോടർഞ്ഞു. ഓരോ ഉടായ്പില് പോയി ചാടണ്ടട്ടോപർഞ്ഞ്
ഉം അല്ല ഓൽക്ക് കിട്ടിയർന്ന് കിട്ടിയർന്ന് ഓൽത് വലിയ സംഖ്യ ഏനി എന്റെ ഫ്രണ്ട്ണ്ട് അവ്ടെ ഞാ ഇതിലൂടെ പരിജയപ്പെട്ടതനേനി ഇവിടെള്ളതാ ചാലിയത്തുള്ളതാ
ഏഹ്
അപ്പൊ ഓക്ക് ഇന്നലെ പൈസ കിട്ടിയർഞ്ഞു കേറി പർഞ്ഞു
ഉം ഓക്കെത്രെ കേറിയേ
ഓക്കെ ആയിരത്തി ഒരുന്നൂറ് അവ്ടോ എത്രോ കേറി പർന്നൂ ഓള് ആയിരത്തി എണ്ണൂറ് എത്രാ കേറി പർഞ്ഞു.
ആയിരത്തി ഇരുനൂറോ?
ആയിരത്തി ഒരുന്നൂറോ അങ്ങനെന്തോ കേറിയർന്ന് എന്ന് പർഞ്ഞോള് ആയിർത്തിന്റെ പൊർത്തെന്തോ കിട്ടീണ് അപ്പൊ മുപ്പത്
ആഹ് ആഹ്
ഇങ്ങോട്ട ഒന്ന് കിട്ടയ അധികം ഇങ്ങട്ട് വെർന ഫോണാട്ത്തത് പർഞ്ഞ്
ഏ
പിന്നെന്താ
പിന്നെന്താ
ഓൾ നല്ല ഫ്രണ്ടേനി ഓ ഓളെ പെരേകൊക്കെ ഞമ്മള് പോല്ണ്ടേനി
അപ്പോ ഏ
ഓള്ഇന്നങ്ങനെ പരിജയപ്പെട്ട് ഫ്രണ്ടായതാ
ആഹ് ഇന്നാ ശെരി